ആഹ്.
ആ നേരത്തെ എന്തോ ഒരു പിശക് ആ അപ്പ എന്താണ് എന്തോ ഒന്ന് എഴുതി കാണിച്ചു.
അതെ എന്തെയ്യണ്?
എന്താ അവിടെ ഇങ്ങനെ ഇരിക്ക എന്ത മക്കളൊന്നില്ലല്ലോ?
ഇല്ലില്ലയ അവൻ ഉറങ്ങ അങ്കനവാടിയിലാണ്.
ആഹ് അതെ നേരത്തെ പറഞ്ഞല്ലോ.
ഉം എന്താ പിന്നെ ചായ കുടിയൊക്കെ
ഇല്ല ചായൊന്നും അതൊന്നും നോക്കിട്ടില്ല ഞാനൊട്ട് എന്റെ കോള് ഒന്ന് ഒന്ന് കുറച്ചൂടെ ഉണ്ട് മക്കള് വന്നാ പിന്നെ ഫോൺ എടുത്താലേ ഇതില് നെറ്റൊക്കെ കഴിഞ്ഞ ആഹ് ഫോണില് വല്ലാതെ കൊടുക്കലില്ല. പക്ഷെ ഫോണൊക്കെ എ എടുക്കാണെന്നുണ്ടെങ്കിൽ നെറ്റ് തീർന്നല്ലേ. പിന്നെ കോള് ചെയ്യല് നടക്കില്ലല്ലോന്ന് കരുതീട്ട്.
ആഹ് എന്താ സ്നാക്സ് എന്തേലും ഇണ്ടാകാറുണ്ടോ വൈകീട്ട്.
പഴം വാട്ടി കൊടുക്കേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും പഴംപൊരി ഉണ്ടാ പ പഴം നെയ്യില് നെയ്യില് വാട്ടീയിട്ട് ആഹ് ആഹ് വാട്ടീയിട്ട് അങ്ങനെ
അങ്ങനെ കഴിക്കോ?
ആഹ് അവർക്കിഷ്ട്ട.
അതെ ഇവിടെ കുട്ടി കഴിക്കണില്ല അവ അങ്ങനെ വായല് വെയ്ക്കുമ്പോ തന്നെ ഓക്കാനിക്കുള്ളൂ. അത് ചെറുപ്പത്തിൽ ഇങ്ങനെ നമ്മള് പഴം നമ്മള് വാഴക്ക മറ്റേ ഇതാക്കി കൊടുക്കൂല്ലോ കുറുക്കി കൊടുക്കലോ ആഹ് കുറിക്കി കൊടുക്കോ ആ കുറ് കുറുക്കി കൊടുക്കല് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കൂടി വലുതായി കഴിഞ്ഞ നമ്മള് പഴം പുഴുങ്ങി
ആഹ് ആഹ് ചെല കുട്ട്യക്ക് പഴം പുഴുങ്ങിയത് ഇഷ്ടാവൂല ഓക്കാനിച്ചും.
ഓകാനിക്യും അങ്ങനെ ഓകാനിച്ച ഛദ്ദിച്ചു അയിന് ശേഷം പിന്നെ എപ്പൊ കൊടു ഫാലും. അവൻ കെയിക്യറില്ല..
ആഹ് നല്ലതാണ്. കുട്ട്യോൾക്ക്. പഴം വാട്ടിക്കൊടുക്കണ. ഉം..
പഴമ്പൊരിയാണെങ്കിലും പഴംമ്പൊരിയുടെ ആ മറ്റേ തൊണ്ട് മാത്രം കഴിക്കും പഴവടെ വെക്യും ആഹ് പഴത്തിന്റെ എന്ത് കഴിക്കില്ലെ പിന്നെ പഴത്തിന്റെ മറ്റേ കേക്ക്. സോഫ്റ്റ് കേക്ക്. വാങ്ങാകിട്ടുല്ലോ. പഴത്തിന്റെ അതാണെങ്കി അതഅവൻ കെഴിച്ഞ്ഞ അവനറിയാം ഇത് പഴാണെന്ന് പ്പ അവും കഴിചക്കാ അങ്ങനെക്ക്‌ണ്ട്
ആഹ് ആ...
ഒരു പ്രത്യേകതര കൊറചുകൂടി വല്തായ കഴിക്കുന്ന് വിചാരിക്കുന്നു
ആഹാ അല്ല കഴിക്കണ്ട ഈ സമയത്ത്ല്ല കഴി കെണം. പഴക്കെ കഴിക്കണ ഉം പഴമുട്ടൊക്കെ
ആഹാ മൊട്ട കഴിക്കൂട്ടോ മൊട്ടയുടെ ഉണ്ണി കഴിക്കില്ല മൊ
ആഹ് അത് വിടിം അങ്ങൻതന്നെണ്. അത അവടെ മാറ്റിടും. വെള്ളം മാത്രം. കഴിച്ചിട്ട് പോവും.
ആഹ
സ്കൂളിൽന്ന് കിട്ടുമ്പോൾ സ്കൂള്ന്ന് ടീച്ചർമാര് ചീത്ത പറയണത് പേടിച്ചിട്ട് തിന്നും അല്ലാന്നുണ്ടെങ്കില് ആഹാ ആ ച് ആ
അല്ല അത് കഴിക്കുമ്പോ ചങ്കില ടക്കണ പോലെ തോന്നന്ന് ഉണ്ണി കഴിക്കുമ്പഴേ അതോടെ തോന്നണ്. ഇബ അങ്ങനെ
പഷേ അതെങ്ങനെവൊ ഒന്നിച്ച് വെള്ളം രണ്ടു കൂടെ ഒന്നിച്ച് കഴിക്കണം ആപ്പ് ആഹാ അത് കുട്ട്യോൾ കാട്ടൂല. ആദ്യം വെള്ള തൊലിച്ചി. ഓ മറ്റേത് ഓ ഒന്നി വ ത്രം കഴിക്ക. അങ്ങനെ ആവുമ്പോഴാണ്. ഈ പ്രശ്നം വരുന്നേ ഉം. കഷ്ണ കഴിക്കാനൊക്കെ. എങ്ങനെയന്നിട്ട്?
ആഹാ ഫോണിലൊക്കെ നോക്കിരിക്ക അതുപോലെ ടി വി കാണാ പിന്നെ ആഹാ എന്തേലൊക്ക അവന്ഷ്ടള്ള ന്തലൊക്കെ ചെയാണെങ്കിൽ അങ്ങനെ കൊടുക്കുമ്പോ കഴിക്കും അങ്ങനന്നെ പിന്നെ ഞാൻ കഴിക്കുബോ നിർബന്ധിച്ച് ഇങ്ങനെ കഴി ഞാൻ പറയും അങ്ങനെ കഴിക്കും
ആഹ്. ആള്ള തടിയൊക്കെണ്ടോ.?
ആഹാ അത്യാവശ്യം വല്ലാണ്ടേ തടിയില്ല ഇന്നാ നല്ല സ്ലിം അല്ല അങ്ങനെ പാകത്തിന് ഏഹാ എന്തേ കുട്ടിക്ക് പ്ര പ്രത്യേച്ച് എന്തേലും കൊടുക്കാറുണ്ടോ ചോറു ഇതൊന്നല്ലാണ്ട് ജൂനിയർ ഹോർളിക്സ് വേറെന്തേലൊക്കെ
ആഹാ ഇല്ലല്ല അങ്ങനെന്നുംല്ല പിന്നെ മൈലോ കൊണ്ടുവന്നിരുന്നു. സിംഗപ്പൂർ പോ പോയന്നു. അപ്പൊ അത് പാല്ട്ട് പാല്. അവള് കുടിക്കൂലാരുന്നു.. അപ്പൊ ഞാന് പാലില്. അത് ഇട്ട് പിന്നെ ഒന്ന് കലക്കി കൊടു നല്ല ചോക്കളെ അല്ല ചോക്ലേറ്റ്മ്മ് ഉം മയിലോ മാ ബേക്കവറ് വെച്ചേണ്..
ആഹ്
ഉം മൈലോം അത് നല്ലതാണ്. കുട്ട്യോൾക്ക് അവിടെക്കെ സിംഗപ്പൂരിള്ള കുട്ട്യളൊക്കെ. അത്.. പിന്നെ കൊടുക്കും. അവര്
ആഹ്. ആ. ആതെന്താ. പ്രോട്ടീനാണോ?
അതില് എന്തെക്കെണ്ട് എല്ലാം പിന്നെ ച്ചോ ചോക്ലേറ്റിന്റെ താണ് ഇഫ് ടേസ്റ്റാണ് ആ ടേസ്റ്റ്ണ് അതവടന്ന് രൊഓരോരോരോ പിന്നവര് വാങ്ങി തന്ന്ട്ടെ പിന്ന ഹസ്ബന്റ് പോയപ്പഴും അവിടന്ന് കൊണ്ടന്നിരുന്നു
അതെ
ഉം പ്പതവൾക്ക്ഷ്ടാണ് പാല് സ് സ്വന്തമായിട്ട് കുടിക്കൂലോ അപ്പൊ പിന്നെ അതിട്ട് കൊടുത്താല്
ആഹ് ഇവന് അതെ പാല് സ്വന്തമായിട്ട് കുടിക്കില്ല
ഉം അല്ല അദേ ഹോർലിക്സ് വാങ്ങിച്ചു ഹോർലിക്സ് ഇങ്ങനെ തുള്ളി ബൂസ്റ്റോ അങ്ങനെ ഒക്കെ ഇടായിരുന്നു ഇപ്പൊ പിന്നെ ഇതുണ്ടാ പാലുകുടിയോ പാലുംകുടി ഞങ്ങള് പിന്നെ ഇത് എന്താണ് മറ്റേ അര്യവോപ്പൊക്കെ അരച്ചിട്ട് അങ്ങനെ തേക്കും അപ്പൊ ആഹ് മിക്സീൽ ഇട്ട് അടിച്ചിട്ട് അത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമ്മളിങ്ങനെ തേച്ച് വെക്കും ആഹ് ഉം അ അപ്പോ കഴിച്ചിട്ട് പിന്നെ ആ പിന്നെ വേണ്ടാന്ന് പറയും ഒന്ന് രണ്ട് പ്രാവശ്യം വായിൽ വെച്ചു കൊടുക്കുമ്പോ ആ അത് പിന്നെ ചീച്ചി ച്ച് വരികയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ നിർ നിർത്തിനയ് ഉം ആദ്യം രണ്ടാമ തന്നെ ഒരു ദിവസം അങ്ങനെ പിന്നെ മറ്റേ ചുകന്ന ഇതുണ്ടല്ലോ കളറുണ്ടല്ലോ ഫുഡ് കളറ് ഒക്കെ തേച്ചിട്ട് വച്ചു ചോരയാണെന്ന് പറഞ്ഞ് അത് അവരെന്ത് ചെയ്തു അത് അങ്ങോട്ട് തൊടച്ചിട്ട് അങ്ങോട്ട് കുടി ച്ച് ആഹ് അങ്ങനത്തെ പരിപാടിയായിരുന്നു പിന്നെയാണേ
അതാ കയിക്കുന്നേ ഇപ്പം തേച്ച് പക്ഷെ കൈ കൊണ്ട് വെറുതെ ഇങ്ങനെ ഒരച്ചിട്ട് തേക്കുവാ ചെയ്തതേ വല്യ കയിപ്പ് ഒരു ഒരുസം ഒക്കെ വേണ്ടാവാറുണ്ട് പിന്നെ പിറ്റേ ദിവസം പിന്നെ കുടിക്കാൽ തെടുങ്ങാണേയ്
ആഹ് അത് നല്ലോണ്ണം അരച്ചിട്ട് തേക്കണം ഇന്നാലാണ് ഞമ്മളെ ചായ ചുറ്റിനും നല്ലോണം പറ്റിപിടിക്കണ പോലത്തില് തന്നെ തന്നാക്കണം. അപ്പഴേ
കൈപ്പറിയുള്ളേ ആഹ് ഞാനങ്ങനെ തേച്ചിട്ട് പിന്നെ മിക്സിയിലാണെങ്കി കൊറച്ച് തോനെ വെച്ചിട്ട് അടിക്കണ്ടേ?
ആഹ് ആഹ് കൊറച്ചു അധികം വേണം. അമ്മിക്കല്ല് ഇല്ലേ? ആഹ് പിന്നെ മറ്റേ ചെ ചെലര് ഈ ചെന്നിനായകംന്ന് പറയുന്ന സ് സംഭവം ഒണ്ടല്ലോ? അത് നല്ല കയ്പ്പാണ്. അത് അത് കലക്കി അത് കലക്കീട്ട് അത് തേക്കണോരും ഉണ്ട്. പക്ഷെ ഞാൻ അതിനു കുഞ്ഞുങ്ങക്കങ്ങനെ പറയാൻ പറ്റൂല. വയറ്റക്കെല്ലാം പറ്റൂ ഇല്ലിയോ എന്ന് നമുക്കറിയില്ലല്ലോ ആഹ് എന്റെ പിന്നെ മൂത്തേച്ചി ജ് ഇവിടെ ജ്യേഷ്ഠന്റെ ഭാര്യ അതന്നാ തേച്ചിന്നേ. കുട്ടി കുഴപ്പൊന്നും ഉണ്ടാ യിട്ടില്ല. ഉം അവടെ അവള് പിന്നെ മ ഇവന് നി നിർത്താൻ ഭയങ്കര പാടാരുന്നു. ഒന്നും പിന്നെ എല്ലാം എന്തെങ്കിലും ഒക്കെ ഒട്ടിച്ചു പറിച്ചിടും. അങ്ങനെയൊക്കെ ഭയങ്കര ഇതാരുന്നു. പിന്നെ ഇതിമ്മേലാണ് ഓന് നിന്നത്. തേച്ചു ആഹ് ചോയിക്കണ സമയത്തൊക്കെ അതെടുത്ത് തേക്കും, കൊടുക്കും. അപ്പൊ പിന്നെ അവന് അവനെ അങ്ങനെയങ്ങട് മാ
അതെ, പിന്നെ പാവം തോന്നൂല്ലേ?
ആഹ് പാവം തോന്നും. പക്ഷെ അത് ഭയങ്കര എട ഒരു എടങ്ങാറ് പിടിച്ച പരിപാടിയാണ് ഈ പ പാലുകുടി നിർത്തുകാന്ന് വെച്ചാല്. പിന്നെ
ഉം ഞാനിപ്പം നാല് വയസാവാറായി. ഇപ്പളും പാലൊന്നും ഇല്ല്യ. പക്ഷെ എന്നാലും വെറുതെ കുടിക്കാണേ.
ആഹ് ഓഹ് നാല് വയസാകാറായോ? ഇനി നിർത്താം. ഇനിയെന്താ അയിന് കിട്ടാൻ ഒന്നൂല്ല. ഇനി എന്താ അറിയോ? ആ അതല്ല ആ പാലും കൊണ്ട് കുട്ടിക്ക് ഉപയോഗൊന്നുല്ല അത്രയേ അത് കുടിച്ചിട്ട് ആ- പിന്നെ നിന്റെ ശരീരം ശോഷിച്ച് പോവും അയ് കുട്ടിക്കൊന്നും ഒന്നും- കിട്ടൂല്ലാ പിന്നെ വെറുതെന്തിനാ കൊടുക്ക്ണെ അത് തന്നെ എന്ന് പറഞ് -
ആ ഞാൻ കൊറേ ഞാൻ എന്നിട്ട് പറഞ്ഞില്ലേ ഇതൊക്കെ തേച്ച് കൊടുക്കണ്ട് ആ ഒരു ദിവസവാവും പിന്നെ അത് പിറ്റെ ദിവസം ഇല്ലല്ലോ പിന്നെ പിന്നെ തേക്കണില്ലല്ലോ ഇപ്പൊ കിട്ടാനും ഇല്ല അത് കാരണം തേക്കാനും ഇല്ല ഞാനോക്കെ കൈപ്പക്കാ ഒക്കെ വെച്ച് തേക്കും - ഹ് ഹിഹി ആ ഇത് ഇല്ലാത്ത കാരണെ കയ്പ്പക്കൊക്കെ ചെലപ്പോ ഇങ്ങനെ- ചൊരണ്ടി ചൊരണ്ടീട്ട് അങ്ങനെ തേച്ചു കൊടുക്കും അപ്പൊ ഒര് കൈപ്പ് വരും അപ്പ കുടിക്കില്ല അങ്ങനെക്കെ-
ചോ ഇതെല്ലാം ഫുഡ് കളർ എന്തെലും കാണിച്ചിട്ട് ചോരയാണ്- ആ മുറിഞ്ഞക്ക്ണ് അങ്ങനെ എന്തെലും പറഞ്ഞാ പറ്റോ അങ്ങനെ കാണിച്ചടോ അങ്ങനെ കാണിച്ച് കൊടുത്തൊക്കൊണ്ട് നല്ല കളറിൽ ഇങ്ങനെ- കണ്ടോ നീ കുടിച്ച് കുടിച്ച് ഇങ്ങനെ ഇങ്ങനെ ബ്ലഡ് വരാൻ തുട- ങ്ങീന്ന് പറഞ്ഞിക്കാണ്ട് ഒന്ന് കാണിച്ചോട്തോക്ക് ചെലപ്പോ കുട്ടികൾ ചെല - കുട്ടികൾ പേടിച്ചിട്ടേ ആ അങ്ങനെ ന നിക്കും
ആ ഹിഹി
ഹിഹി ദിവസം ഒന്ന് ട്രൈ ചെയ്തോക്ക് ചെലപ്പം- ഹ ഹ ചെല്പ്പം മതി
ഉം
ആഹാ
ആ അങ്ങനെ പിന്നെ- എന്താ എന്താ വണ്ടികളൊക്കെ റോഡൊക്കെയുള്ളെ
ആഹ് റോഡ സ് - സ്കൂളെ സ്കൂൾക്ക് വണ്ടി എൽ കെ ജി കുട്ടികളെ നേരത്തെ വിടും മൂന്നര ആവുമ്പോ പ്പൊ അവരെ കൊണ്ടോവാൻ ഞാനിങ്ങട്ട് ഇറങ്ങിയ അവിടെ റൂമിന്റെ ഉള്ളില് ഇരുന്നിട്ട് റേഞ്ച് കിട്ട്ണില്ല സംസാര്ത് ല് അഹ് ക്ലിയർ ആക്ണില്ല. അപ്പൊ ങ്ങെട്ട് പൊർത്ത്ക്കെറങ്ങിയത
ന്റെ പ്രശ്നം ണ്ട് ല്ലേ?
അതീ മഴേന്റെ ഇതോണ്ട് അപ്പൊ ഞാൻ പൊർത്ക്ക് പൊർത്ക്ക് എറങ്ങിയാ ഈ സൗണ്ട് കളൊക്കെ അയ്ക്കാരം വണ്ടി അവര് ആഹ് അവര് സ്കൂൾട്ട്യാളെ കൊണ്ട് വന്ന് മൂന്ന് മണിയാഉമ്പോ വണ്ടി വണ്ടിക്കാര് വന്ന് ക്യു നിക്കും
ആഹ് ആഹ്
ഉം അവര് കൊണ്ടോവാന് വടെ തൊട്ട മുന്നിലന്നെ സ്കൂൾ ആയതൊണ്ട് സ്കൂളൊക്കെ വരുന്നവെ വര്ണ ആഹ് സ് സ്കൂൾ വര്ണ ഒ കൂട്ണ ആഹ് സമയത്തും പിന്നെ പോകണ സമയത്തും അപ്പൊ വണ്ടീന്റെ ആഹ് ഒരു വണ്ടിന്റെ തിരക്കെന്നെണ് അല്ലാഞ്ഞ സാ സൈലന്റ്ന്നെ ഈ ഭാഗത്തൊക്കെ അങ്ങനെ വണ്ടികളന്നും വീടുകൾക്കുള്ള വണ്ടികൾ വരന്നല്ലാതെ ഞങ്ങ വണ്ടിയൊന്നും അത് അങ്ങനെ വല്ലാതെ പോണ റോ ഏരിയൊന്നും അല്ല ഇസ് സ്കൂൾ ടൈമിലുള്ള ആ ഒരു ഇതെണ്ടാവുള്ളു ആഹ്
ആ സ്കൂൾളെന്നെ കുട്ടികള് പഠിക്ണേ?
ആഹ് ഇവിടെത്തന്നെ രണ്ടാളും ഇവിടെ തന്നെ ആഹ് മറ്റേ വെ വല്യൊര് ഇവിട ല്ല വരെ ടെ ചെറിയോര് രണ്ടേരും ഇവിടെത്തന്നെ
ആഹ് അതെ ആങ്ങനെ ട്രിപ്പൊക്കെ പോവാറുണ്ടോ?
ആഹ് പോയിരുന്നു. ഞങ്ങള് പെരുന്നാളിന് പോയി മൈസൂര് ബാംഗ്ലൂരൊക്കെ പോയി. ഇനി ഇപ്പോ പൊ അടുത്ത വെക്കേഷൻ നമക്ക് ഹൈദരാബാദൊക്കെ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താവൊ അറിയില്ല
ആ അതെ മൈസൂര് പോയിട്ട് എങ്ങ്ടൊക്കെ പോയത്
മൈസൂര് മറ്റേ മൈസൂർ പാലസില് പിന്നെന്താ ടിപ്പു സുൽത്താൻ ടെ ഒരു ഇതൊക്കെണ്ട് ആ അവടെ പിന്നെ സൂല് പോയി ആ ത് ബാംഗ്ലൂര് പിന്നെരു മലന്റെ മുകളിലൊരു പിന്നെ മക്ക്ബറെക്കെണ്ട് അപ്പൊ അവിടെൊക്കെ പോയി
അതെ ആ
ബാംഗ്ലൂര് പിന്നീം കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ അവ്ടെ
ആ കൊറെേ സ്ഥലങ്ങളുണ്ട് തോന്നുണു നമ്മളിപ്പൊ പാക്കേജിലൊക്കെ പോകുമ്പോ കൊറച്ച് സ്ഥലങ്ങളെന്നെ നമുക്ക് ടുക്കാൻ പ റ്റുള്ളൂ
അല്ല ഞങ്ങളൊറ്റക്ക് പോയത് വണ്ടിയേട്ട് പോയതായിരുന്നു പക്ഷെ ഇവന് പിന്നെ ഷ് പിന്നെ വേ ഞായറാഴ്ച ഏ പിന്നെ സ്കൂൾക്ക് തിരിച്ചെത്തണം ന്നും പ പ്പെ ഞങ്ങ വന്ന് മെസ്സേജ് വന്നപ്പളേ അപ്പൊ വൈകിയാല് പിന്നെ അത് പ്രസ്നാവുന്നരുതീട്ട് അങ്ങനെ പോന്ന് ഉം വേഗം പോന്നത്
ന്ന വിളിക്കോണ്ട് ട്രാ
ചങ്‌സ്